ഹലോ
ആഹ് അലോ എന്തെക്കെണ്ട്
നല്ലർഥാനോം ങ്ങക്കോ താത്താക്കോ
സുഖെന്ന എന്നാന്റെ റിസൽട്ടർ റിണെ
ഇന്റെ അടുത്തമാസം ഇന്നുണ്ട്
ഉം അത് ഞാത്താ നൊക്കെ എന്താ പ്ലാൻ
ഞാന് ഇപ്പൊ ഇന്റെപ്പ രണ്ട ഓപ്ഷനാല്ലേ ടി ടി സി ഇണ്ട് ഐടി എ ണ്ട് ഏതെടുക്കുവാ ഇപ്പം
ടീ ടീ സി ഏതാ എടുക്കുന്നെ മോൺസോറിയോ അതോ പി പിടി ടി യൊ
നോ ചെലപ്പ- ഇത് മോണ്ടിസോറി ഇട്ക്കും
അമ്പ തിന ഡിഗി ഇല്ലാതെ കിട്ടുവോ
അത് കുട്ടൂല്ലേ
ചിലോടത്തെ കിട്ടുവള്ളോ ചിലോടത്ത് കിട്ടൂല അറീണയ്ക്ക്ണ്
ഏ അങ്ങനല്ലേ ഇവിടെ ഞമ്മള ഇവിടെ കല സ്കൂള ഇല്ലേ
ആഹ്
ആ അവിടെ ടി ടീസ് അല്ലെ മോണ്ടിസോറി ഇതിലേലോക്ക്ക്ക് ചേരാ പറഞ്ഞ്ണ്
ആഹ് അത് പിൻ ആയി േലിനെ അതൊക്കെയല്ലേ
ഐ ടി യില് എഞ്ജിനീയറിങ്ങാ അങ്ങനെ കുറേ ഉണ്ട്
തനിക്ക് ഏതാ ഇഷ്ട്ടം
ഞാ ഞാനിപ്പ ഏതാ എടുക്ക്യ ഇപ്പൊ ഞാന്
തന്റെ ഇഷ്ടത്തിന് എടുത്തോ
ഏഹ് ഒരു ഒരാളാരന് ഇന്നോട് ഇജി കോപ്പ എടുക്കാണ്ടാന്നക്ക
ആന്താ കോപ്പാ
അയ് എത്തോ കമ്പ്യൂട്ടറിന്റെ അക്ക എന്തോ സംഗതിയാണ് അത എടുത്തിട്ട് യാതൊ കാര്യം ഇല്ല ജോലി അത്ര കിട്ടൂലാ ർഞ്ഞു
ആഹ്
നമ്മുക്ക് സർട്ടിഫിക്കറ്റിന് മാത്രല്ലേ ഇണ്ടാവുള്ളു
ആഹ് അങ്ങനെ
ഉം
ആഹ് റിസൽട്ട് ന്നിട്ട തീരുമാനി ച്ച. അൻകയ്നാ താൽപര്യം അയിനന്സര് ചക്ക.
ആഹ് ഇനുണ്ടല്ലോ ടൈംമ് അയിന്റുള്ള തീരുമാൻച്ചാ.
ആഹ് ട്ടി ട്ടി സി പ്പോടെണ്ടാ അരിക്കോ ടോ
ആദി ഗോഡണ്ട് ആ കിഴിശ്ശെരി ഒക്കെല്ലേ
അ
ഉം ഇബടുത്ത്ല്ല ഒരാള് അരിക്കൊട് കിശ്ശെ രിക്കല്ലേ പോണെ
അല്ല ഞമ്മള് ട്രിപ്പ് പോണം പറഞ്ഞില്ലേനെ നിങ്ങ ട്രിപ്പ് പോയോ
ഏ നമ്മ പ്ലാൻ ചെയ്തിട്ടുള്ള ഇത് നടന്നിട്ടൊന്നുംലില്ലോ
ബീച്ചക്ക് പോവാ പറഞ്ഞീനല്ലോ
അതൊക്കെ പറയന്നോള്ളു നടക്കണില്ല എത്താ കാട്ട് ഇനി എന്നാ പോവാമക്ക്
നമ്മക്ക് ഒഴിവുള്ളഅന്ന് പോണം നമുക്ക്
ഇനിയിപ്പോ എന്നാ ഒഴിവ് എപ്പ എടുക്ക ഞമക്ക് ട്രെയിനിലൊക്കെ പോണ്ലെ
ഉം അതിന് രണ്ടു ദിവസത്തെ ട്രിപ്പക്കെ വേണം
ആ ഇപ്പ എങ്ങട്ടാ പോവ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആഹ് ബടെ അടു
എരണാകുളോ ആ അടുത്തി അ കക്കാടും പോയ വള്ളം ചെറിയ ഇല്ലേള്ളു അല്ലോ റിസോർട്ട് നിന്ന് കേക്കാലൊ
ആഹ് ന്നാലും റിസോട്ടൊക്കെല്ലേ നമുക്ക് എല്ലാർക്കും ഒപ്പ നിക്കാലോ
ഉം പിന്നെപ്പ അല്ലേ ന്നെ മലമ്പുയ ഊട്ടി അങ്ങോട്ട് പോ
ഉ മലമ്പൂയെക്കെ പോയതാ ഇപ്പങ്ങ ത്ത കൊറച്ചൊക്കെ ആദ്യമ്മ കോഴിക്കോടന്നെ തീരടട്ട് പോവാല്ലോടത്തക്കും
ഇനിയിപ്പ ഇപ്പ ഗ്യാസ് ക്കെ വേലയറിയണ്ട് ബീച്ചിലൊക്കെ സാധങ്ങക്കെ നല്ല വെല
ആ അങ്ങനെണ്ട് അവിടെപ്പത്തും ഇല്ല പറഞ്ഞെക്കണ്ട് ബീച്ചില് ഒരു രസംല്ലന്ന് പറണെക്കാ
ആ എന്നാ നമ്മക്ക് വയനാട്ട്ക്ക് ക്ക്പോവാ
ഉം ആയിക്കോട്ടെ അയിനിന് താഴെ ഇങ്ങക്കൊക്കെ താത്തകൊക്കെ എപ്പളാഒയിവ് അയിന്
തീരുമാനിച്ച അന്നാണ്ട് പോവാ ന്റെടെ കൽഗുഹേക്കൊക്കെണ്ട് പോവാ
ആഹ് ക്കെറ്റും അല്ല ഇനിപ്പോ സ്കൂള് തൊറക്കാനായില്ലേ കുറച്ച് ഒരു മാസം കൂടില്ലേള്ളു
ആഹ് ഒരു മാസല്ലേ അതിന്റെടെ പോവണംവച്ചാൽ
പോണം ഇൻഷാ അള്ളാ അപ്പം പിന്നിങ്ങാ അല്ലെ വയനാട്ല്ലേ പിന്നെ വേറെവിടെ ഇല്ലേ ആ ആ പോയില്ല നമ്മള്
ആഹ് വയനാടല്ല പിന്നെ മൂന്നാർ മൂന്നാർക്കോവാ മൂന്നാർ
ആഹ ഈ ചൂടത്ത് നല്ലതാണല്ലൊ ലേ
തണപ്പ്ണ്ടാവും
അൽ തണുപ്ണ് പിന്നെ അലെ അല്ലെ ഊട്ടി പോവാ
അത് പോവാൻ പറ്റിയ സ്ഥല ആ ഊട്ടിക ഊട്ടിപ്പം ഫ്ലവർഷോണ്ടോ ഫ്ലവർഷോല്ലന്ന് പോണം അന്ന്
ആ ആയ്ന് ന്നപ്പം
അയ്മെയ് ഈ മാസ് ഏപ്രിൽ മെയ്ലല്ലേ ഫ്ലവർഷോ ഉണ്ടാവല് തോന്ന്ണ്ട്
ആ മൈസൂര് പോയില്ലേ കഴിഞ്ഞോരെ എന്നേനി
അറിയിലെന്നാ അല്ലെങ്കിപ്പവ്ട്ക്കാ പോവാ എത്രോ അല്ല മൊബൽ
ആ
അഹ് ഞങ്ങളെല്ലാരും പാടെ പോയി അങ്ങനെ പോണം
അല്ല അന്നാ അങ്ങനെ പോവാണ് അതാമ്മടെ ലാസ്റ്റത്തെ ട്രിപ്പിലേ
ആ ഒരു പൂ പാലസ് ന്ദാവനം അതൊ നല്ല രസല്ലേയിങ്ങനെ
ആ ആ നല്ല രസണ്ടായി
ഡാൻസ് കളിച്ചണ്
ആ അമ്മ മണ്ടിതൊക്കെ എന്ത് രസോയി യത്
അ അങ്ങട്ട് എത്താൻ വേണ്ടി ഓടി പോയി
ആഹ് അയിനിപ്പോ ഓടെ അയ് പിന്നാത്
ഏഹ്
പിന്നെ എപ്പത്തെന്ന പോയേ നമ്മള് ഒടുക്കാ പോയെചോയ്ച്ചാ
പിന്നെ നമ്മള് എങ്ങട്ടാ പോയെ പിന്നെ നമ്മള് വയനാട് പോയി
മലംമ്പുയെ കൊക്കെപോയിണ്ടാവ
നമ്മൾ പോവാത്തപ്പം മൂന്നാർക്ക് നമ്മള് പോയില്ല മലം പോയില്ലല്ലോ മൂന്നാർക്ക്
ഏ ഏ അഹ്പോയില്ല
മലബുയേല് മറ്റേ കൊറച്ച്പൂക്കൾ കാണാണ്ട് പിന്നെ മറ്റേ ആകാശത്ത്കൂടിങ്ങനെ പോണേ ഒരിതിൽ ഇങ്ങനെ കേറിയിരുന്നാണ്ട് പോവല്ലേ അപ്പം മ്മൾ കൊറെ ആയില്ലേ പോയിട്ട് ഇപ്പൊ കൊറേ മാ റ്റങ്ങൾ വന്നിണ്ടാവും ഡാമ്ഒക്കെ കാണാന്
ആ അതൊക്കെണ്ടാവുംല്ലേ പോണംമ്മ അല്ലേ ഇടുക്കി പോവാ നമ്മക്
അയ്ന് ഇടുക്കില് എന്താ കാണാല്ലേ
അവിടെ ഡാമ ആയിട്ടോ അവിടെ എന്തൊക്കെ ഇണ്ട് പറയ്ണ് കേക്കാലോ
ആ ആയ്ന് നമ്മക്ക് അവിടെക്ക് അറി യ്ണ ആരെങ്കിലും മാണം അപ്പളല്ലേ മ്മക്ക് ഒരീസം അടെ നിന്ന് ഒക്കെ ആക്കിട്ട് പോരണം
ആ അതാണ് അല്ലേ നമക്ക് ബാംഗ്ലൂര് പോയാണ്ടാ
ആ അതും പറ്റും ബാംഗ്ലൂർക്ക്
ഉം
അയ്ന് ബാംഗ്ലൂര്പ്പം ഏ ചായ കുടിച്ച്
ഏ ഇന്നത്തേനിരാവിലെ ഏ ഇല്ല
ഇന്ന് രാവിലെ പത്തിരിം ഉരുളക്കേങ്ങിന്റെ കറിം
ഏ
ഉച്ചക്ക് ചോറു പരിപ്പ് കറി മീൻ പൊരിച്ചത് ഔടത്തേനി
ഇബടെ രാവിലെ പൊറാട്ടിം കോഴിക്കറിം
ഓ
ഉച്ചക്ക് ചോറും പിന്നെ കോഴിക്കറി ഇണ്ടായിനി
രാവിലത്തെ കോഴിക്കറി യെന്നെ
ആ അതെന്നെ
ഏ ഇങ്ങാൾ ചായൊട്ച്ചോ
ഏ എ ഇല്ല ബാപ്പാക്ക് കൊട്ത്ത് ഇഞ് കുട്ച്ചണം ഞങ്ങക്ക്
ഇന്നട്ട് ചായക്ക് കടി ബേക്കറിയോ
ആ ബേക്കറി അവടെ എത്താ
ഇവടെ മിച്ചർ
ഓ മിച്ചറ് കുട്ടിയാളൊക്കെ എവിടെ
ചെറ്ത് ഒറങ്ങീണ് ആ വല്ല്യോൻ കൾച്ച്ണ്ട്
ഏ ചെറ്ത് പ്പള ഒറങ്ങിയേ കൊർച്ചേരായോ
ആ കൊർച്ചേരായി ഇപ്പ നീച്ചാ നായി ണ്ടാവും രാത്രികക്ക് എത്താ ചോറ് ണ്ടോ
ആ ചോറ് അല്ലെങ്കി എന്തേ ന്യൂഡിൽസ് പ്പത്തേം ഇണ്ടാക്കാൻ പറീണ്ട് ചോർണ്ട് കൊറ കൊർച്ച്ണ്ട് അല്ലെ നൂഡിൽസ് ക്കണം
ഏ ച്ചണ്ടോ
ആ ആ കൊണ്ടന്ന് വെച്ചത് ഇണ്ട്
ഏത് ഇപ്പിയോ മാഗിയോ
രണ്ടും കൊണ്ടന്ന് വെച്ച്ണ് ഏതെങ്കിലും ഒന്ന് ഇണ്ടാക്കണം
ഏ ഏതാ ഇങ്ങ അവടെ ഇഷ്ടം എല്ലാർക്കും
ഇബടെ ഇപ്പി ആ ഇപ്പിയാണ് എല്ലാർക്കും അധികം ഇഷ്ടം ഞ് എന്നാ ഇങ്ങട്ടൊക്കെ വെര്ണേ
വെര്ണ്ട് ഇന്ഷാ അള്ളാഹ് നോക്കട്ടെ
ഉം ഉം ഇഞ്ഞിപ്പം കാണാൻ കൊർച്ച് പണി ആണ് ല്ലെ
ആ ഇപ്പൊ ഞാ അംഗലവാടി കൊക്കെ പറഞ്ഞേക്കുമ്പളെ
ആ ആ ആ ആ അവടെല്ലാർക്കും സുഖല്ലേ
ആ എല്ലാർക്കും സുഖന്നെ
ഏ ഇങ്ങളേട്ക്കും കറങ്ങാൻ പോയിട്ടൊന്നില്ല ആ അയ്ക്കോട്ടെ ന്നാല്
ഏ ഏ ങ്ങ കറങ്ങാൻ പോയില്ല
ഏ ഉം ന്നായിക്കോട്ടെ